ഹലോ
ഹലോ
മലയടി
എവിടാ അട ന
ഞാൻ വീട്ടിലുണ്ട്
ആണോ ഫീയാണോ
ആഹ് കൊഴപ്പില്ല
ആ ഞൻ ചുമ് അപ്പ നിന്നെ വിളിച്ചു നോക്കിയതാ നീ എൻ്റെൽൊന്നറിയൻ രാവിലെ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ടി
ആണല്ലേ ആ എനിക്ക് മോള് വരും ഉപ്പ കൊഴപ്പമില്ല എന്ത് ചെയ്യുന്നു കോന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു ഇന്ന്
ആടി മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു
ആ എത്ര ആ എപ്പോഴാ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന വൈട്ടാണോ
ആടീ കേക്ക എടുക്കാൻ പോകണ നമ്മൾ ഓർഡറ് കൊടുത്ത് ഒരു വീട്ടിലാണ് ഓർഡറ് കൊടുത്തേ പിന്നെ വൈകീട്ട് ചേട്ടൻ പോയി എടുക്കും എന്നാ മൂന്ന് വയസായയാക്ക് ആ നമുക്കൊരു മരിപ്പ ഉണ്ടായിുന്നടി എന്റെ ഒരു റിലേറ്റീവ് മ
അയ്യോ പോയ വന്നിട്ട്
ആ ചേട്ടൻ പോയട ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ കുഞ്ഞുമായിട്ട് പോവുന്നത ഇതല്ലല്ലോ
ആ ശരിയ പത്രേ ദിവസം
അമ്പലത്തിലും പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പം പിന്നെ ഇന്ന് ഞാൻ ബർത്ത്ഡേ ആയതുകൊണ്ട് മരിപ്പിന് പോയില്ല അപ്പം ചേട്ടനും അച്ഛനും കൂടെ പോയി
ആ ആ് അമ്പലത്തി പോ പോയില്ല അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട്
ഇല്ലടി എനിക്കിന്ന് പീരീഡ്സ് ആയിട്ട് ആറ ഏഴായിട്ടുള്ളൂ ടവിൻ അമ്പലത്തിൽ പോയിക്കൂടല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ പോയില്ല
ആ ഉം
അതൊരു ബുദ്ധി വിൈഷമവും കൂടെ അല്ലേ നമക്ക് പിന്നെ കുഞ്ഞിന്റെ മരിപ്പൂ ഒരു വിശമ രിക്കുന്ന കൊണ്ടായി
ആ റിലേറ്റീവ് ആയിുന്നല്ലേ
അപ്പോൾ പിന്നെ നമ്മൾ കേക്കിന് ഓർഡറ് കൊടുത്തകൊണ്ട്, അത് വാങ്ങി മുറിക്കുന്നു, പായസമൊക്കെ വയ്ക്ക വെയ്ക്കാനിരുന്നതാണ്
പ്പ
ഇല്ല ഇല്ല അതുകൊണ്ട് വെക്കുന്നില്ല വല്യ ആഘോഷ ഇല്ല ഇപ്രാവശത്തെ ബർത്തിടെ
ഓ എല്ലാ പ്രാവശ്യവും ആഘോഷിക്കും അപ്പൊ
ആഹ എല്ലാ പ്രാവിശ്യും ആഘോഷിക്കുവായിരുന്നു
ഓ ഇപ്രാവശ്യം ഒന്നും ഇല്ലപ്പ ഉം
മോനാണേ.. അടങ്ങിയിരിക്കുന്നില്ല ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട്
അതാ ഒ എല്ലാവക്ക എല്ലാവർക്കും ബ അതിന്റെ സമയം വരുമ്പോ ഒരു ചെറിയ ഇതുള്ളതാ
ഉ ഇപ്പം ഉറുമ്പിന്റെ കൂട്ടി പോയിട്ട് ദേ ഉറുമ്പ് ഉറുമ്പിന്റെ കടിയും കൊണ്ട് വന്നിരിക്കുന്നു ഉറുമ്പിന്റെ കൂട്ടിൽപ്പോയിടി എന്നിട്ട് വന്ന് കാല് ചൊറിയുന്ന്, വന്നിരുന്ന് കരയ്ന്ന്
ആഹ് ബെസ്റ്റ്റ്റ്
ഉം നീ ഇന്ന് ജോലിക്ക് പോയായിരുന്നോ
പോയടി, ഞാൻ ഉച്ചയായപ്പ വന്ന് ഉ ജോലി കൊറേത് ഉണ്ടായിരുന്നു കൊഴഞ്ഞ്, ഉ അങ്ങനെ വന്ന് വീട്ടിൽ വന്നപ്പോ വീട്ടില് ആ സുഖായിട്ടിരിക്കുന്നു. വീട്ടിൽ വന്നപ്പ വീട്ടിലും ജോലി
ആ ആഹ ആഹ
പിന്നെ ഇവിടെ അ മ ഭ പിന്നീ കറ
ആ ആ അമ്മയും അമ്മയും അക്കിയൊക്കെ വന്ന്
അമ്മാ ചോറ് അമ്മ ചോറ് കഴിക്കുന്നു അമ്മയുടെ ജോലി ഇപ്പോഴാ കഴിഞ്ഞത് ഉം ഉംഉംഉം നല്ലയാണെന്ന അവര് നല്ല രസം ഉണ്ടായിരുന്ന, എല്ലായിടത്തൊക്കെ പോയി, അമ്പലത്തിലൊക്കെ പോയി,
ഓ ചേച്ചിക്ക് വിഷമ ആയിരിക്കും അല്ലെ
ആ ചേച്ചിക്ക് അവര് അവിടുന്ന് വന്നപ്പ, ആ കൊച്ചിനൊരു വെഷമ
ഉം ഇടക്ക് ഇതുപോലെ അവധി കിട്ടുമ്പോ പോണം
ആഹ് എടക്ക് ഓണത്തിന് പോവാന്നും പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഞങ്ങടെ ചിറ്റേടെ മ്മോടെ കല്യാണവായി
ഓ ഓ
എനിക്കൊന്ന് പോണവിടക്ക് ഞാൻ മാത്രവല്ലേ ഒള്ളു ഇപ്പൊ പോവാന്ന്
കാര്യം അവിടെ എല്ലാം ഒറ്റക്ക് നിക്കുമ്പോഴത്തേക്കും ഒരു വെഷമം കാണത്തില്ലേ അല്ലേ
ഒരു ദിവസം പോകാന്നും പറഞ്ഞോണ്ടാ ഞാൻ
ഉ ചേച്ചിക്ക് ഒത്തിരി ഇതുണ്ടോ ഇപ്പൊ ഓർഡർ ഉണ്ടെന്ന്
ആഹ ഉണ്ട് ഇപ്പോ ഓണത്തിന്റെ തിരക്കല്ലേ നി
ഓ ഇടക്ക് ഞാൻ കാണാറുണ്ട് വീഡിയോസ് ഉം
ആണോ ആഹ എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട്
ആ് ആ് മോനെ ഉറുമ്പ് കളിച്ചപ്പഴത്തേക്ക ആ ഉറു കുറുമ്പിനാ തീയിൽ തീ ഇങ്ങനെ തീ കത്തിച്ചു കൊല്ലത്തില്ലേ
ഓ
അപ്പൊ അയാള് പറയാ അങ്ങനെ കത്തിക്കാനന്ന്
ഓ ഓ അങ്ങനെ കത്തിക്കാനന്ന്
ആഹാ
ഉം
മീനൊക്കെ കിട്ടിയന്ന്
ഇന്ന് മീന് രണ്ട് മൂന്ന് ദിവസവായിട്ട് ഇവിടെ മീനൊന്നും ഇല്ലായിരുന്നു. ഇവരുവില്ലായിരുന്നല്ലോ
ഉം
അങ്ങനെ ഇന്നലെ തീയലൊക്കെയാ വെച്ചത് അങ്ങനെ ഇന്ന് പിന്നെ എന്തോ മീൻ മേടിച്ച് മറ്റേ മങ്കടയോ അങ്ങനെ എന്തോ ഒരു മീ ആഹ ഭയങ്കര വല്ല്യ ഇരുന്നു നൂറ് വക്കങ്ങണ്ട മേടിച്ചത്
ഉ
ആ അത് പിന്നെ
ഇവിടെ പിന്നെ ഈ ഓണക്കല് വാങ്ങിയില്ല ഓണക്കല് ഇല്ലേ അത് വാങ്ങിട്ട് അമ്മ വറുത്ത് ഈ മറ്റേ മുരിങ്ങക്കയും ചക്കുരു ഒക്കെ ഇട്ട് ചെറിയ ഒഴിച് കറികൾഒകെ വയ്ക്കത്തില്ലേ
ഓ അങ്ങനൊക്കെ വെച്ച്
ആ അങ്ങനെ വെച്ചിരുന്നു ഇവിട
ഇവിടെ മീൻകറിയും മീൻമരത്തയും തോരനും നോക്ക ഉ ഇവിടെ രണ്ട് കറി വേണം
ആഹ് ഇവിടെ അങ്ങനെയാണ് സാധാ പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യും അച്ഛനെ എന്തേങ്കലും ഒരു മീന്റെ ഒരിത് വേണം അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആങ്ങി യപ്പം കഴിച്ച എന്തായാലോ എല്ലാവരും ചോറ്
ആണല്ലേ ആ ഇവിടെ പ്ര പ്രശ് അല്ലേ ഉണക്കമീനും കിട്ടാൻ പാടതെക്ക് എതുവാ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് വരുന്ന ഉണക്ക മീന് ഭയങ്കര ഉപ്പാ
ഓ ഞങ്ങളിവിടെ വിലക്ക് വാങ്ങി ഇരുപത് രൂപക്ക്
മ് അത അങ്ങനെ അടിക്കരുതല്ല അതൊക്കെ ഇവരെ എന്തെങ്കിലുമ ഒക്കെ പണ്ട് വാങ്ങിക്കുവായിരുന്നു ഇപ്പൊ ഇപ്പൊ പിന്നെ ചേച്ചിെടുത്ത് പോയിട്ട് ഹാ ചേച്ചി എടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ അവിടുന്ന് അമ്മ വാങ്ങിക്കൊണ്ട് വന്ന് പക്ഷെ ഭയങ്കര ഉപ്പ്
ആ ആ അവിടെ ഇങ്ങനെ എവിടെന്ന് വാങ്ങിയപ്പോം
അവര് അവിടത്തെ ഒരു മാളിൽ പോയായിരുന്നു അപ്പൊ അവിടെന്ന് വാങ്ങിയത് നല്ല കുഴപ്പം വലിയ കുഴപ്പില്ല പാക്ക് ടിന്നിലൊക്കെ പാക്ക് ചെയ്തതാ
മ് മ് മാളിൽ പോയിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നാമ്മോ
എനിക്ക് ഒരി ഇഷ്ടപ്പെട്ട കേക്കുണ്ട് അവിടെ പോകുമ്പോഴേ ഞാൻ ഇടക്കിടക്ക് വാങ്ങിന്നർന്നയാ ആ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ അ അച്ഛന പോത്തീസ് കേറി ഡ്രസ്സ് നാല് ഷർട്ട എടുത്ത്
ഓ ഓ
അകനെ ഒകെ കൊറേ എ
നിനക്ക ഒന്നു വാ ഡ്രസ്സ് എടുത്തില്ലേ
ഡ്രസ് ഒന്നും എടുത്തില്ല ഇനി ഓണത്തിന് എടുക്കുവല്ലോ പിന്നെ മോക്ക് ബൂസ്റ്റും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെ കൊറെ തിന്നുന്ന സാധനം വാങ്ങിച്ചു അച്ഛനും അമ്മയ്ക്കും ഒക്കെ വാങ്ങിച്ചു
ബൂസ്റ്റ് നല്ലയാണോ ബൂസ്റ്റ് പിള്ളേർക്ക് കൊടുക്കുന്ന
ബൂസ്റ്റ് കൊയപ്പില്യ ബുസ്റ്റ് എവിടെതെയാണ് കുടിക്കുന്നെ ഹോളിസ് ഇഷ്ടമല്ല
ഓ അപ്പൊ പിള്ളേരുടേതായിട്ടുള്ളതണ്ടോ ബൂസ്റ്റ്
ഇല്ല സാധാ ബോസ്റ്റ്
പല്ല് പറയാ
മം
കുട്ടികൾടെ ഇല്ലേ അത്
കുട്ടികളുടെ ആ ആ എല്ലാവർക്കും കൂടെ ഉള്ളേല്ലേ
അല്ല മറ്റേ ഈ ജൂനിയർ ഹോക്ലിക്സ് ആണോ
അത് അത് കഴിക്കത്തില്ല ഇയാള് ഇഷ്ടല്ല ഉം അതിന് പാല് കുടിക്കുന്ന പോലും ഇഷ്ടമല്ല പിന്നെ കിടന്ന് ചാടി ചാടി വെളുക്കുവ അങ്ങനെയൊക്കെ പറഞ്ഞാ കുളിപ്പിക്കുന്നതെ
ആ ആ ഇവിടെ ആണെങ്കിൽ പക്ഷെ പാല് കുടിക്കാത്ത ആളാ ഇപ്പ എന്റെ ചേച്ചിയുടെ വീട്ടിൽ കട്ടിപ്പോയപ്പോഴത്തേക്ക് അവിടെ മോന് ഇതുപോലെ ജൂനിയർ ഹോർലിക്സിട്ട് പാല് കാച്ചി കൊടുത്ത് അപ്പം അയാള് കുടിച്ച അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മള് പിന്നെ ഇവിടെ പാ നിർത്തിയതാ വേണ്ടന്ന് പറഞ്ഞാ നീ ഇയാൾക്ക് വേണന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ പോയി പാല് വാങ്ങുന്നതേ ഞാനീ ഈ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു ഈ പാൽ അത്രയും
ആ
പഞ്ചസാരൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്ന അത്ര നല്ല അല്ലല്ലോ കുറുക്കില ആയപ്പോലും ഞാൻ ഈ പഞ്ചസാരയോ പനം കൾക്കണ്ടം അങ്ങനെ ഇടത്തില്ല ഈന്തപ്പഴ മാത്രമേ ഇടത്തുള്ളൂ
ആണല്ലേ
അപ്പ അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇല്ലാത്ത കൊണ്ടായിരിക്ക ൻ കുടിക്കന്ന പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പാലും ചെല്ലണ്ടേ അങ്ങനെ ഒരു തുള്ളി പഞ്ചസാര ഇച്ചിരി ജൂനിയർ ഹോർലിക് കൊടുക്കുന്നത് അതുകൊണ്ട് ഉറക്കത്ത് നെണീറ്റ് വന്ന ഒരു ഗ്ലാസ്
ഉം ഉ ഉ ഉ ഇഏത ഇതാണെങ്കി കൊച്ചു കുടിക്കത്തില്ലായിരുന്നു പിന്നെ വെളുക്കണ്ടേ അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറ പറഞ്ഞു പറഞ്ഞു വെളുക്കാൻ വേണ്ടി കുടിച്ചതാ അങ്ങനെ എന്തായാലും ഈശ്വരാധീനത്തിൽ പിച്ചി അതോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർയിനാ പാല കുടുപ്പിക്കേ
ഉം ഇവിടെ അതൊക്കെ തന്നെ അവസ്ഥ അത് കുടിക്കണമെങ്കി കൊറെ ടൈം എടുക്കും ഉം മഴയൊക്കെ ആയതുക കൊണ്ട് വീട്ടിലങ്ങ്
അതാ മഴ വന്ന കഴിഞ്ഞാ ഈച്ചക്ക് പിന്നെ
അതുപോലെ ഈ കുഞ്ഞാണെങ്കി എന്തേലുമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന്റെ പുറത്ത് ഒത്തിരി ഈച്ച
മഴ വന്ന കഴിഞ്ഞാൽ അങ്ങനെയ ഈച്ചയോടെ ഈച്ചയ
ആ എന്ത് ചെയ്യാന മോൻ വെളിൽ കിടന്ന് ബഹളം ആ ഉറുമ്പ് കടിച്ചേന് അതിനെ കൊന്നുകളളാം
വെർത്തിന്റെയും കൂടെ അല്ലേ അപ്പൊ അതിന്റേതായ ബഹളം കാണും
ആ രാവിലെ മഴയത്ത് കളിയായിരുന്നു
ഇ മഴയത്തെ ഇറക്കല്ലേ ഇപ്പഴത്തെ എല്ലാവർക്കും വയറിൽ പനിയാ
എന്ത് ചെയ്യാനാ പറഞ്ഞക്കിയക്കത്തില്ല അപ്പം നമ്മുടെ ഇന്റർലോക്ക് ഇത്തിരി താന്നിരിക്കുവ ഫ്രണ്ടിൽ അപ്പ അവിടെ ഈ വെള്ളം എല്ലാം ഒഴുകി വന്ന് കിടക്കും ആ വെള്ളത്തിൽ പോയി ചാടി ചാടി കളിക്കുക
ഓ വെള്ളക്കെട്ടിലൊന്നും വിടരുത് പിള്ളേര്
അത് ചെയ്യും മഴ മഴ വന്നാ പിന്നെ ഇങ്ങനെ വെയില് ആണ് നല്ല അ
ആണ് ആണ് പിള്ളേർക്കെ പല പല അസുഖങ്ങളാ
അതാ ഒരാള് നിന്ന് ഒരാളിലോട്ട്
മുണ്ടിനീരുണ്ടെന്നറിഞ്ഞ് സ്കൂളുകളില്
ഇപ്പ ഇപ്പ വീണ്ടും തുടങ്ങിയത്
ആ വീണ്ടും ഒരു സ്കൂളിൽ തുടങ്ങിയന്ന് പറയുന്ന കേട്ട്
അയ്യോ
ആ സ്കൂൾ മിക്കവാറും അടയ്ക്കും അവിട ഇന്നാള് ഫസ്റ്റ് വന്നത് ആ സ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ഇന്നാള് മുണ്ടുനീര് വന്നപ്പോൾ ഫസ്റ്റ് വന്നത് ആ സ്കൂളിൽ
ഇപ്പോഴും അവിടെ വന്ന്
ഇപ്പോഴും അവിടെ തന്നാ വന്നത്
എന്ത് ചെയ്യാന പണ്ട് നമുക്കൊക്കെ വരുമ്പോ ഇങ്ങനെ അടക്കക്കത്തൊന്നും ഇല്ലായിരുന്നോ
അതെ ഇപ്പ അങ്ങ് മൊത്തം സ്പ്രെഡ് ആവുവല്ലേ? ഇപ്പം ക്ലാസ്സുകള് പ്രശ് ആ അതുകൊണ്ടിപ്പോ ഒരു കുട്ടിക്ക് ഇത് കൺഫേം ചെയ് ത്‌ കഴിഞ്ഞാ ആ ക്ലാസ്സങ്ങ് അടക്ക്വേ. കാര്യം എന്നിട്ട്‌ മറ്റോര് കോറെന്റൈൻ ഇര്ന്നിട്ട് കൊഴപ്പം ഇല്ലെന്ന് കാണുമ്പം
ഓ അങ്ങനെ അല്ലേ? പണ്ടൊക്കെ നമക്ക് മുട്ട്ന്റെ നീര് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര വല്യ പേടി കാര്യങ്ങളോ ഒന്നു ഇല്ല.
പിന്നെ വിളിക്കാം നിന്നെ എന്തായാലും. മോന്റെ കേക്കെടുക്കാൻ പോണം.
ആ ആ
അതിന്റെ ടൈം ആയി ആ. അപ്പൊ അവര്ടട്ത്ത് മൂന്നരയാ പറഞ്ഞതെ.
ആഹ് ഇപ്പൊ സമയവായല്ലോ? ശരി എന്നാ. ആ ശരി ആ ശരിയാടി
അത് ശെരി